ഹലോ.
ഓ കേക്കാവോ?
കേൾക്കാൻ പറ്റുന്നുണ്ട്.
ഹലോ പറയുന്നെല്ലാ. കേൾക്കാനും പ കേക്കാൻ പറ്റുന്നുണ്ട്.
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട്.
ഓ അമ്മേ എന്തൊടുക്കുവാ? ഒര് മിൻറ്റ് തെ.
ചുമ്മാത് വ്ടെ ഇരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം?
ഒന്നു ഇല്ല പ്രത്യേയ്ച്ച് വിശേഷുല്ല കുഞ്ഞിന് പനിയായ്. കുഞ്ഞ്ന് പനിയായ്ര്ന്ന് ഓ ആശു ത്രി കൊണ്ടുപോയ്ട്ടൊക്കെ ഇവ്ടെ വന്ന് ര്ക്കുന്നെ എട കല്ലി നീയും നീ ച ചൂടൊണ്ടല്ലോ അടുത്ത് ടുട്ടിക്ക് പോയി ഇപ്പൊ ഒന്നരം ഒരുവിധം തണുത്ത് നിക്കുവ ശരീരം അതുകൊണ്ട് വല്യ കൊഴപ്പം ഇല്ല മരുന്നൊക്കെ കൊടുത്ത്
ഉം ഉം ഉം
ഇപ്പൊ കഞ്ഞി കൊടുത്തു കഞ്ഞി ഒക്കെ കുടിച്ചെ ഞാൻ എന്റെ കുഞ്ഞിന്റെ കൂടെ ഇരിക്കുവ എല്ലാരും എന്തേ
എല്ലാരും ഇവിടെ ഉണ്ട് സുഖം സന്തോഷം ഉം
കഴിച്ചോ
കഴിച്ചു കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു മീര കഴിച്ചോ
ഇല്ല കഴിച്ചില്ല കഴിക്കണം
ഉം
വിശക്കുന്നില്ല അപ്പൊ ചിൽപ്പെ ആഹ് കുഞ്ഞിന് കഞ്ഞി കൊടുത്ത്
സമയമായിട്ടും ക്കുന്നില്ലയോ
ഞാൻ രാവിലത്തത് കൊറച്ച് താമസിച്ചാ കഴിച്ച അതുകൊണ്ട് വിശപ്പ് വന്നില്ല ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വെച്ച് അവിടുത്തെ മക്കള്മാര് എന്തേ
ഇവിടുത്തെ മക്കളുമാരൊക്കെ ഉറക്ക ഉറക്കമാവാൻ പോന്ന്
ആഹ്ഹാ ആഹ്
ഉം
അമ്മയോ അമ്മ എന്തേ
അമ്മ ഇവിടെ ഉണ്ട് അമ്മ അടുക്കളയിൽ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോന്ന്
നീപ്പോ എന്തിന് പോകുവ എടി കള്ളി ഇത് പാന്‍ അല്ലെ കറങ്ങി കറങ്ങി കറങ്ങി അല്ലെ
ഇപ്പ ഇവിടെ സംസാരിക്കുന്നത്
കുഞ്ഞ് അവൻ സംസാരിക്കുവ അവിടെ കിടന്ന്
ഉം
നീയിപ്പം
നാട്ടിലോട്ടൊന്നും വരാറില്ലേ
ഇല്ല ഇല്ല ഇപ്പം
ആഹ് ഇവിടെയും മഴയായിരുന്ന് കഴിഞ്ഞ രണ്ടു ദിവസം
ഉം ചൂടും കാര്യങ്ങളും ഒക്കാ ഇപ്പ അല്ല ചൂടൊക്കെ പോയി ഇപ്പം ഭയങ്കര തണുപ്പും കാര്യങ്ങളും ഒക്കെയാ
ഇവിടെ വെയില് ഇന്നും ഉണ്ടെന്തായാലും
ഉം
കൊറച്ച് തുണികള് കഴുകി വെച്ചത് പെറുക്കി വിരിച്ച് ഉണങ്ങാനുള്ളത് വെയിലത്തിട്ടേക്കുവാ
മ് മ് മ്
ആഹ് പേടിക്കുന്ന് എന്തോ ആഹ് പിന്നെ വരാം പിന്നെ എന്തുവാ ഓ പിന്നെ തരാം ച്ച് എന്ന് ചോദിച്ചേ കുഞ്ഞൊന്ന് പറഞ്ഞ് കൊടുത്തെ അവിടെ അടുത്ത് ആരോ വന്ന് അപ്പൊ അമ്മയോട് ഏതാണ്ട് ചോദിക്കുന്നു ചെല്ല് അമ്പാടിയും കൂടെ ചെല്ല്
വെറുതെ ഇരിക്കുവല്ലയോ
ആ
പിന്നെ പുസ്തകങ്ങളും ഒക്കെ വായിക്കാറുണ്ട് ഇപ്പം
ആ ഞാനും കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു
വാങ്ങിച്ചായിരുന്നോ
ഉം ഞാന് ഒരു കോംമ്പോ ഓ ഒന്നും രണ്ടും ഭാഗങ്ങളായിട്ടുള്ള
ഉം വെറുതെ ഇരിക്കല്ലേ അപ്പം വായി ക്കാനൊക്കെ നല്ല രസവല്ലേ എന്തെങ്കിലും കഥകളും കവിതകളും ഒക്കെ വായിക്കണം ഉം ഇവിടെ കളിക്കുടുക്ക ഇഷ്ടംപോലുണ്ട് നീ കളിക്കുടുക്കയൊക്കെ വായിക്കുവോ